ആഹ് കഴിക്കലൊക്കെ കഴിഞ്ഞൊ
ആഹ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാരുന്നെ
ആഹ് പിന്നെ എന്താ സൺഡെ ആയിട്ട് പരിപാടി
സൺഡെ ആയിട്ട് ഞങ്ങള് ഷോപ്പിങ്ങിന് പോകാൻ പോവാരുന്നു
അതെയോ ആഹ് വെക്കേഷൻ അല്ലേല്ലെ
ആഹ്
ഉം പിന്നെ എന്തേലും കൃഷിയൊ അങ്ങനത്തെ എന്തേലുണ്ടൊ വീട്ടില്
ആഹ് വീട്ടിലൊരു ചെറിയൊരു ഫാമുണ്ട്
ഒണ്ടല്ലേ ആഹ് അപ്പൊ സ്വന്തായിട്ട് പച്ചക്കറിയൊക്കെ കൃഷി സ്ഥിരായിട്ട് ഉപയോഗിക്കുന്നല്ലേ ഉം എന്തൊക്കെണ്ട്
ഇവിടെ ബ്രിഞ്ചാളുണ്ട് ഏ ടൊമാറ്റൊ ഉണ്ട്
ആഹ് നല്ല കാര്യവാണല്ലോ ആഹ് നല്ല കാര്യം നമ്മക്ക് വെഷവല്ലാത്ത നല്ല ഭക്ഷണം കഴിക്കാല്ലൊ അതല്ലേ ആരോഗ്യത്തിന് നല്ലത് ഉം പിന്നെ എവിടെയാ വെക്കേഷന്ല് ഔട്ടിങ്ങിന് പോയത്
ഞങ്ങള് കാശ്മീര് പോയി
ആഹ് എത്ര ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു
ഞങ്ങള് ഫൈവ് ഡേയ്സ്
ആഹ്
ചേച്ചി എങ്ങോട്ടാ വെക്കേഷന് പോയേ
ഞങ്ങള് പ്രത്യേകിച്ച് അങ്ങനെ ഒരിടത്തും പോയില്ല ഉം കുട്ടികൾക്ക് ട്യൂഷനൊക്കെ ഉള്ളത് കൊണ്ട് അടുത്തങ്ങനെ പോയില്ല വീട്ടിൽ തന്നെ അത്യാവശ്യം ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി പിന്നെ വാഗമണ്ണ് അവിടെ ഉം പിന്നെ രാമക്കൽ മേട് എന്റെ സിസ്റ്ററിന്റെ വീടുണ്ട് അവിടെ പോയി ഉം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തും പോയിട്ടില്ല പിന്നെ സ്കൂള് തുറക്കാൻ ആയി വരുന്നല്ലോ അപ്പോ അയിന്റെ സാധന നങ്ങള് വാങ്ങിക്കാനായിട്ട് ഇനി സമയം കിട്ടുമ്പോ പുറത്തേക്ക് പോണം അങ്ങനെക്കെ ഉം പിന്നെന്നാ വീട്ടിലെന്താ എന്തെങ്കലും പരിപാടി എന്തെലും ഉണ്ടാവോ
ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട്
അതെയോ ആഹ എന്തൊക്കെ ഐറ്റം കേക്ക് അറിയാം ഒണ്ടാക്കാൻ
എനിക്ക്
എല്ലാം
കേക്കും അറിയാം അതുപോലെ കപ്പ് കേക്ക് ഡോണറ്റ്
ആഹ് ഓർഡേഴ്സ് ഒക്കെ വരാറുണ്ടോ
ആഹ് ഓഡേഴ്സ് ഒക്കെ കൊറെ വരാറുണ്ട്
അതെല്ലേ ആ ഹോം കേക്ക് പിന്നെ നല്ലെ ഇതുണ്ടല്ലോ നല്ല മാർക്കറ്റില് നല്ല ഇതല്ലേ ഡെലിവറി ഒക്കെ നടക്കുന്നുണ്ടോ
ഡെലിവറി അത്യാവശ്യം നടക്കുന്നുണ്ട്.
ആഹ്. പിന്നെ ഏ എങ്ങനെണ്ട് മഴയൊക്കെ ഉണ്ടോ?
ആ മഴ ഇവ്ടെ ഉണ്ട്.
ഉണ്ട് ആഹ്. ഉം പിന്നെ ഗ്യാസിനൊക്കെ വില കൂടില്ലേ?
ആഹ് ഗ്യാസിനൊക്കെ. ഇവടെ ഒരു വൺ വീക്കൊക്കെ ആവുമ്പം രണ്ട് മൂന്ന് പ്രാവശ്യക്കൊ വരും.
അതേല്ലേ ആ ഒരേ ദിവസയിരിക്കും ല്ലേ വൺ വീക്കില് ഒരു ദിവസം ഒരേ ദിവസം വെച്ച്.
ആഹ്.
ഷോട്ടേജ് വരാറുണ്ടോ അതോ എല്ലാവർക്കും തന്നെ എത്ത്യോ?
ആ എല്ലാവർക്കും തന്നെ ഗ്യാസ് എത്തും.
ആഹ്. മ് പിന്നെ? പിന്നെന്ന പരിവാടി അപ്പം ഡെലിവറി ചെയ്യോ അതോ? ആള് വന്ന് വാങ്ങിക്കൊണ്ട് പോണാ ചെയ്യുന്നത് നമ്മള് തന്നെ ഡെലിവറി എത്തിച്ച് കൊടുക്കണോ?
ഞാൻ തന്നെ ഡെലിവറി ചെയ്യും വന്ന് വാങ്ങും ചെയ്യും കസ്റ്റമറും.
ആ ഒത്തിരി ഒരുപാട് ദൂരേക്ക് കൊടുക്കുവോ അതോ നമ്മുടെ
ഇല്ല ഇല്ല ഇവിടത്തെ ഏരിയ തന്നെ.
ആഹ്. ഉം അപ്പൊ ഒരു ദിവ ഒരു മാസത്തിൽ എത്ര രൂപ ഒക്കെ സമ്പാദിക്കാറ്ണ്ട് കേക്ക്?
ഞാനൊരു ടെൻ തൗസൻഡ് ആ ഒരു റേഞ്ച്.
ആഹ്. അത്യാവശ്യം നമക്ക് ഏ എന്തെലൊക്കെ സാനങ്ങൾ വാങ്ങിക്കാനൊക്കെ കാണൊല്ലോല്ലെ.
ആ നമുക്ക് ഡ്രസ്സ് എടുക്കാനും അതുപോലെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങാനും ഒക്കെള്ള ക്യാഷ്
ആ ഉം അത് നല്ല കാര്യവാ ചെല സ്ത്രീകൾ ഒരു തന്നെ സമ്പാദി ക്ക്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് സ്വന്തയിട്ട് ചെയ്യുമ്പോഴേ അത് നല്ലതല്ലേ നമ്മുടെ ആവശ്യങ്ങൾ ക്ക് പൈസ നമ്മടെ കയ്യിലുള്ളതല്ലേ നല്ലത് ആരോടും ചോയ്ക്കണ്ട. അങ്ങനെയൊക്കെ മ്. പിന്നെ കാശ്മീര് പോയിട്ട് എങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ കറങ്ങ്യോ?
ക്യാശ്മീര് പോയിട്ട് അവിടെ നല്ല റെയ്നായോണ്ട് അവിടെ ഭയങ്കര കോൾഡോക്കെ ആയോണ്ട് ഞങ്ങൾ അഞ്ചുസം വന്നു തിരിച്ച് വന്നു ഭയങ്കര തണുപ്പൊക്കെല്ലേ.
അതന്നെ അത് നമുക്ക് യാത്രയില് ബുദ്ധിമുട്ടാ അങ്ങനെ
ആ അതുപോലെ ട്രാവലെയ്യുമ്പോഴും ഭയങ്കര വൊമിറ്റിങ്ങും അതുപോൽത്തെക്കെ ഇതൊക്കെയായാണ്ട്.
ആ ട്രെയിനിലായിരിക്കും പോയതല്ലേ ഇവിടെന്ന്?
ങ്ങൾ ട്രെയിനി പോയിട്ട് അവിടെന്ന് ഹെലികോപ്റ്ററിൽ പോയി.
ആഹ്. അപ്പ ഈ ട്രാവൽ ഏജൻസി വഴിയാണോ പോവുന്നത്.
ആ ഞങ്ങള് അവരോട് ബുക്കെ യ്താരുന്നു അവടെ അവര് ചെയ അവര് ചെയ്യുന്ന സജസ് തീന പ്ലേസസാണ് ഞങ്ങള് കറങ്ങാൻ പോയത്.
ആ ഒരേ പാക്കേജ് അല്ലേ.
ആ ഓരോ പാക്കേജ് നമുക്ക് തരും.
ഉം ഉം കൊള്ളാ എന്താലും അപ്പൊ സൺഡേ ആയിട്ട് എന്താ സ്പെഷ്യല് ഫുഡ്?
സൺഡേ ആയിട്ട് ഞങ്ങള് മന്തി മേടിച്ചു.
ആഹ് ആ എല്ലാരും നിക്യുന്ന വസാകുമ്പോഴത്തേക്കും ഫുഡ് കുക്ക് ക്കെയ്യുന്നതിലും നല്ലത് വാങ്ങുന്നല്ലേ മ്. മന്തി ഏഹ് എന്നും കഴിക്കാറുണ്ടോ
മന്തി എന്നും കഴിക്കില്ല വൺ മന്തില് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ
ആഹ് ആഹ് നമ്മുടെ ആരോഗ്യത്തിനത് ആഹ് ഷെ നല്ലതല്ലല്ലോ കാരണം ആഹ് മന്തി എന ത് കുക്കെയ്യുന്ന രീതിയേ ചിക്കനൊക്കെ കുക്ക് ചെയ്യുന്ന രീതി ഭയങ്കര ഇതാ അത് നമുക്ക് ശരീരത്തിന് അത് നമുക്ക് കേടു വരുത്തും അങ്ങനെ കൊള്ളില്ല വൺ മന്ത് ഒരു തവണക്കെ കൊള്ളാം അതെ
നിങ്ങ
ഉം ആഹ് കഴിച്ച് കഴിച്ച് നമുക്ക് നാദാ സാധാ ഫുഡ് സാധാ ചോറും കറി നാടൻ കറികളും മീൻകറി അങ്ങനെയൊക്കെ ഒള്ളൂ ഞങ്ങളങ്ങനെ അങ്ങ് മന്തികൾ മന്തിയൊന്നും അങ്ങനെ ഓർഡർ ചെയ്യ ചെയ്യില്ല കഴിക്കാറുല്ല അങ്ങനെ വല്ലപ്പോഴും ഒരു ഏഹ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോക്കെ ഒന്ന് വാങ്ങിക്കൂ അതേ ഒള്ളൂ അല്ലെങ്കി സാധാ നമ്മുടെ വീ ട്ടിലുണ്ടാക്കുന്ന സാധാ ചോറും വെജിറ്റേറിയൻ ചിലപ്പോ ഒരാ രണ്ട് മൂന്ന് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് മീൻ വങ ങ്ങും അങ്ങനെയൊക്കെ ഒള്ളൂ അതൊക്കെ കുട്ടികൾക്ക് മീൻ വർത്തതൊക്കെ ഒണ്ടെങ്കിൽ അതാ ഇഷ്ടം പിന്നെ എനിക്ക് പച്ചക്കറിയോട താല്പര്യം ആഹ് അവിയല് സാമ്പാറ് അങ്ങനത്തൊക്കെ
അവടെ ഗ്യാസിന് പ്രോബ്ലം ണ്ടോ
ഗ്യാസിന് ആഹ് ഒ ഒ ഒരു വൺമന്തിലെ ഒള്ളു കിട്ടുള്ളൂ മുപ്പത് ദിവസം കറക്റ്റാവണം കിട്ടണങ്കില് പിന്നെ അയിനു മു ആഹ് കറക് റ്റ് നമ്മടെ ബുക്കിലെ ഡേറ്റ് നോക്കി നമ്മള് ഇതെയ്യും അല്ലാതെ അങ്ങനെ വല്ല്യ ബുധിമുട്ടായിട്ട് വ രാറില്ല ഇനിയിപ്പം വരുവെന്ന പറയുന്നത് കൊറെ ദിവസങ്ങള് കഴിയുമ്പം ഇങ്ങനെ ആഹ് ഏഹ് കപ്പലൊക്കെ വരുന്നെ അവർക്ക് ഇത് വരുന്ന സമയുണ്ടല്ലോ സ്റ്റോക്ക് വരുന്ന സമയത്തിനെന്തെലും ബുദ്ധിമുട്ടുകള് വന്നാ നമുക്ക് കിട്ടാനും അത് നമ്മളെ ബാധിക്കും ഇപ്പം അത്യാവശ്യം ഗ്യാ സൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഏഹ് കൊഴപ്പല്യ നമുക്ക് അത്യാവശ്യം വല്യാ ഉപയോഗമില്ലല്ലോ അങ്ങനെ പിന്നെ ആഹ് വീട്ടില് അ അടുപ്പുണ്ട്. ഇ ചോറ് പാചകം ചെയ്യാൻ അടുപ്പില ഇടുന്നത് പിന്നെ അത്യാവശ്യം ഇച്ചിരി വേവുള്ള അത് പയറ് അങ്ങനത്തൊക്കെ അടുപ്പിലിടും അടുപ്പില വെക്കുന്നെ പിന്നെ വൈന്നേരത്തേക്കെന്താ ഫുഡ് അ മന്തിന്നെ കാണോ വൈന്നേരത്തേക്
വൈന്നേരം ഏഹ് സാദാപ്പവും കറിയും
ആഹ് ആ ചോറില്ലല്ലേ
ഞങ്ങള് രാത്രി ചോറ്ങ്ങനെ കഴിക്കാറില്ല
ആഹ് ആഹ് അല്ലെലും ചോറ് രാത്രി ഉണതിരിക്ക നല്ലത് നമക്ക് ചോറൊക്കെ ഉണ്ടിട്ട് കഴി കഴിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് കെടക്കുമ്പോഴേ പെട്ടെന്നൊത്തിരി ആഹ് വണ്ണം വെക്കാനൊക്കെ ഭയങ്കര ഇതുവരും അതുകൊണ്ട് നമ്മള് ചോറധികം ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത്
ആഹ്
ഉം പിന്നെ ആഹ് വേറെന്താണ് പരിപാടി സ്കൂളൊക്കെതൊറക്കാറായി വരുന്ന് ഷോപ്പിംഗക്കെ കഴിഞ്ഞോ
ഇല്ല ഇനി ഷോപ്പെയ്യണം
ആഹ് സ്കൂളിലേക്ക്കുട്ടിയെൾക്ക് ടെക്സ്റ്റ്നോട്ടൊക്കെവാങ്ങിച്ചു വെച്ചോ
ആഹ്കുട്ട്യേൽക്ക് വാങ്ങിച്ച് വച്ചു.
ആഹ് ബാഗൊക്കെനമ്മള് ഓൺലൈനായിട്ടാണോഅതോ ഷോപ്പിപോയി വാങ്ങണോചെയ്യുന്നേ.
ബാഗ്ഞങ്ങള്ഓൺലൈനായിട്ടാ വാങ്ങുന്നത്അല്ലാത്ത ആക്സസറീസ്എല്ലാം പേനപെൻസിൽഅതൊക്കെ ഷോപ്പിന്ന് വാങ്ങും.
ആഹ് എങ്ങനെണ്ട്അവിടെ ബാഗിനൊക്കെ? ഓൺലൈൻ
ഇബടെബാഗിന് റേറ്റ്കൊറവാണ് അത്യാവശ്യം.
അല്ലഓൺലൈൻന്നല്ലേ വാങ്ങുന്നെ
ആഓൺ ചെല ഇതിന് ഫ്ലിപ്കാർട്ട് മീഷോ അങ്ങനെയൊക്കെണെങ്കി കൊറവാണ്.
ആഹ് ആഹ്ഞാനുംകൊറച്ചൊക്കെ സാധനങ്ങള് വാങ്ങിവെച്ചിട്ടുണ്ട് ഇനിയിപ്പംകൊറചൂടെ ക്കെവാങ്ങണംസ്കൂള് തോറന്ന് കഴിയുമ്പഴേള്ളൂ
ഓൺലൈനായിട്ട് വാങ്ങുമ്പോ നല്ല ഡിസൈനും അതുപോലെ നല്ല ബ്രാൻഡഡ്
ആഹ് കുട്ടിൾക്കിഷ്ടപ്പെട്ട മോഡലൊക്കെകിട്ടുവല്ലേ ആഹ് ആഹ് ഞാനെന്തായാലുംഒസ്ഒന്നും ഒന്നുകൂടെഒന്ന്ഷോപ്പിങ്ങിന് എറങ്ങണം. ഇപ്പം കുട്ടികൾക്കുള്ളബാഗ് ഇപ്പംനമ്മളൊക്കെപണ്ട് സ്കൂളി പഠിച്ചുകൊണ്ടിരിക്കുമ്പംഒരുബാഗ് ക്കെരണ്ടുംമൂന്നുംവർഷൊക്കെ ഉപയോഗിക്കുംഇപ്പം എത്രറേറ്റ്കൊടുത്ത്മേടിച്ച ബാഗമാണെങ്കിലുംഒരുകൊല്ലത്തി കൂടുൽനമുക്കുപയോഗിക്കാൻ പറ്റുലല്ലോ കുട്ടികൾക്ക്
ആഹ് അവർക്കിപ്പോഴത്തെ ട്രെനഡ നുസരിച്ചുള്ള ബാഗ്സ്ണ്ഇഷ്ടം കൂടുതൽ
ഉം അതുവല്ലാ ഇപ്പോഴത്തെ ബാഗിനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല ന്നും പെട്ടെന്ന് അത് ചീത്തയായി പോവ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല സിബ് പൊട്ടലും അതിന്റെ ഇത് പറി പോകും കളറ് പോന്നോണ്ട്
ആഹ്
അങ്ങനെയൊക്കെയായോണ്ട് മക്കക്ക് കൊണ്ടോവാൻ മടിയല്ലേ അല്ലെ പണ്ടത്തെ കാലല്ലല്ലോ മക്കളിപ്പ നമ്മള് പറയുന്ന കേക്കേലാ അവരുടെ ഇഷ്ടത്തിന് നമ്മളത് വാങ്ങിച്ചു കൊടുക്കണം പിന്നെ ഏഹ് വേറെ എന്താണ് പരിപാടി കേക്ക് ഇന്ന് ഓർഡറില്ലായിരുന്നോ
കേക്ക് ഇന്നൊണ്ടായിരുന്നു
ആഹ് എന്നിട്ട് ഡെലിവറി ചെയ്തോ അതോ കൊടുക്കാനുള്ളതാണോ ഇനി
ആഹ് ഞാൻ ചെയ്ത് ബേക്കേയ്തോണ്ടിരിക്കുവായിരുന്നു ഡെക്കറേഷൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ലാസ് റ്റത്തെ സ്റ്റെപ്പ് ഡെക്കറേഷൻ ആയിരുന്നു ഇത് ഈവനിങ് കൊടുക്കാനുള്ളതാ
അതെലേ ഇന്നൊരെണ്ണോള്ളായിരുന്നോ
ആഹ് ഇന്നൊരെണ്ണം ഉള്ളായിരുന്നു
ഉം പിന്നെ എന്നാ വേറൊന്നുല്ല
ആഹ്
ഉം ഓക്കെ